എന്താ പരിപാട്യക്കെ ഫുഡ് ഒക്കെ കയ്ച്ചോ?
ആ കയ്ച്ച് അങ്ങനെ കട്ക്ക ഒർക്കം വര.
ആ പൊതുവേ ഈ സമയത്ത് അങ്ങനേണ് ഒരൊ ഒർക്കം വര്ല.
ഉം.
അത് അയ്ന് വേണ്ടി നമ്മളൊർ ങ്ങട്ടെന്ന് കെര്തി കെടക്കുമ്പോ അപ്പൊ ഒർക്കം വരൂല.
ആ അതെ ഇപ്പൊ നല്ല സൈലന്റാ അപ്പൊ കെടന്നാ ഒർങ്ങി പോവും പക്ഷെ ഓര് വരുമ്പോ അ റീലല്ലോന്ന് വിചാര്ച്ച്ട്ടേ ചായ എന്തോ ഇണ്ടാക്ക്യക്കണ്ടേ മൂന്നര ആവുമ്പോത്തിന് എത്തും ചെർത്.
ആ പലോലും പല സമയം ആവുമ്പളാണ് കെത്യേട്.
ആഹ് അതാണേ. വന്നാ പിന്നെ ഒർങ്ങാനയ്ക്കൊന്നുല്ല ഓല്ങ്ങനെ വ്ൾച്ചോണ്ട്ക്കും.
ആഹ് പിന്നെ പിന്നെ ഒയ്വ്ണ്ടാവൂല. മൂന്നരക്കക്കാ ആവുമ്പളാണെ അമ്മൾതൊക്കെ കയ്ഞ്ഞ് കടക്കാൻ നിക്കുമ്പളാണെ ആ എന്താ വരവ്.
ഉം.
ആ നാല് മണിക്കാണെങ്കി പിന്നിം ഇത്രൊക്ക തോന്നൂല്ല നാല് മണി നാലര ആസ
ആ അതന്നെ മൂന്നരൊക്കെ ആവുമ്പോം ഒന്നുംല്ലാത്തൊരു സമയ.
അതാണേ കൊട്രാൻ പോണ്ട്യരോ അതോല് വെരോ?
ഇല്ല ഇവിടെ അട്ത്തന്ന്യാണ് ഒന്നുങ്ങണ്ട് താഴേക്ക് എർങ്ങാണ്ട് വീട്ട്ക്ക്. ആ റോട്ട്മ്മലരെ വണ്ട്യരും അവ്ട്ന്ന് ണ്ടെർങ്ങാണ്ട് ആ എന്നോട്പ്പം ഞാൻ ഇതരെ ഞാൻ കേറി നിക്കോനി ഇന്നലെ ഇന്നോടർഞ്ഞ് ഇമ്മച്ചി അവ്ടെ വീട്ട്ല് നിന്നാതി ഞാൻ അങ്ങോട്ട് വന്നോളാ.
ഏ ചെലോൽക്ക് ഇമ്മച്ച്യളഅവ്ടെ മുന്നില് കാണണ്ടേ
ആഹ് ഉം.
അങ്ങനെ ആവു നമുക്കൊരു സ ആ സമയവുമ്പോകെത്യാടാണെ എത്തിട്ടില്ലെങ്കിലേ. മറ്റേ വണ്ടി വരെ സൗണ്ടേക്കെ അമ്മക്ക് വീട്ട്ന്ന് കാണാണെങ്കി
ഉം വണ്ടിന്റെ സൗണ്ട് കേക്കും ഓണ ച്ചിട്ടാ വര്യ. രക്ഷിതാക്കൾ എർങ്ങിന്നോട്ടെ ര്ച്ച്ട്ടെ ഓണടി അപ്പൊ അറിം.
പെര്ല ഹു
മൂന്ന് മണിക്ക് വിടും മൂന്നര ആവുമ്പോത്തിനു ഇവടെത്തും
മൂന്നേര ആവുമ്പോള എത്ത്ലെ എന്ത് വണ്ടിപ്പൊ ആ കൊറെ കുട്ടികൾ ഉണ്ടാവു അയ്ല്
ആ ഈ ഭാഗത്തുന്ന് ഏഴുട്ടിളുണ്ട് ഞങ്ങളെ വീടിനടുത്ത്ന്ന് പിന്നെ അങ്ങനെ അപ്പുറന്നൊക്കെണ്ട് അങ്ങനെ രണ്ടും മൂന്നും ട്രിപ്പൊക്കെയായിട് ടിങ്ങനെ എടുക്കും ഉം
ഇവലക്ക്അപ്പൊ മദ്രസ് ഇത് ഒരുമിച്ചിട്ടാണോ അതോ സ്കൂൾ വേറെ?
അല്ല മദ്രാസ് സ്കൂളൊക്കെ ഒരേ ഏരിയൽ തന്നെയാണ് അപ്പുറ ഇപ്പറോ ഒരു മതിലിന്റെ അപ്പുറ ഇപ്പറ. ഉം രാവിലെ എന്റെ ചെറുതൊക്കെ അങ്ങനെ പോവാ. ങ്ങേ എന്റെ ചെറുതൊക്കെ രാവിലെപോ മദ്രസ് പോകുമ്പോരുമിച്ചാണ് പോവും.
ആ
ത്തണിക്ക് മദ്രസ വിട്ടിട്ട് ചായ കുടിക്കാനുള്ള ചായയും കൊണ്ടുപോകും. അതവിടെ ഇരുന്ന് ചായ കുടി വച്ചിട്ട് പിന്നെ സ്കൂള്ക്ക് അങ്ങോട്ട് അപ്പുറത്ത്കടന്ന നടന്നാ മതി. ആഹ് പിന്നെ നാലുമണിയായിട്ടേ വരുള്ളൂ. ആ. ഇങ്ങോട്ടൊറ്റം വന്ന്പിന്നെ അങ്ങോട്ട് പോകാകഴയൂലേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാണ്ട്. വീട്ടിലേക്ക് സ്കൂളിന്റെടുത്തുന്ന് ചെറിയ കുട്ടികളല്ലേ ഇവിടെ വന്ന് ഏ ആ അങ്ങോട്ട്ന്നെ പോകാനുള്ള ഇതന്നോൽക്ക്
ആഹ പിന്നെ ഓൽഇവിടെ ഒത്തി നടന്ന് വന്ന് കൊഴങ്ങി. പിന്നെ എന്തെങ്കിലും കഴിച്ചങ്ങാണ്ട് പോകുമ്പോക്കെ ഏറെ ക്ഷീണവു കൊഴക്ക് ഏകാരം.
അതന്നെ. അ അപ്പൊ രാവിലെന്നെക്കെ ഒരുമിച്ച് കൊടുത്തയിക്കും.
ആഹ് അപ്പം ചോറിന് പ്ലേറ്റ് കൊണ്ടോവെ
ആഹ ചോറിന് പ്ലെയ്റ്റും പിന്നെ പാലിന് ഗ്ലാസ് കൊണ്ടാവും. സ്കൂളിൽ പാലുണ്ടാവല്ലോ രണ്ടീസം പാലുണ്ടാവും. ആഹ ഇവിടെ തിങ്കളും വ്യാഴാ പാൽ.
ഏ.
ഒരീസ മുട്ടണ്ടാവും.
ആഹ ആ!
അല്ലാത്തവസം പിന്നെ രണ്ട് മൂന്ന് കൂട്ടാനൊക്കെ ഇണ്ടാവും ചോറിന്
ആഹ് ഇപ്പൊ ആദ്യത്തെമാരിയൊന്നുല്ല ഇപ്പ ഇഷ്ടം പോലെയാണ് ഇപ്പൊ ബുധന ആഹ് തിങ്കളാഴ്ച പാ പാല്ണ്ടെങ്കി ചൊവ്വാഴ്ച തൈരുണ്ടാവും. കാരണം ബാക്കിള്ള പാലോണ്ട് തൈര് ഉണ്ടാക്കോല്ലോ. ഉം അങ്ങനെണ്ടാവും. സോയാബീൻയായിട്ടും, മംമ്പയർ അങ്ങനെ ഓരോന്ന്ണ്ടാവോല്ലോ.
കറി മുതിര ഗ്രീൻ പീസ് ഒക്കെ ഓരോ ദിവസരോന്നുംണ്ടാവും. പിന്നെ മാസത്തിലൊരു ദിവസം സ്പെഷ്യൽണ്ടാവും നെ യിചോറും, അല്ലെങ്കി ബിരിയാണിയോ, കബ്സേ, മന്തിയോ എന്തെങ്കിലൊക്കെണ്ടാവും മ്. സ്കൂളൊക്കെഷാറായില്ലേ നമ്മളൊക്കെ പോയിനെ കാലത്ത് ചെറുപയർ പീങ്ങിയ ചോറൊന്നുല്ല ഇപ്പം.
ചോറും ഉം ഇപ്പങ്ങനെന്നല്ല ഇപ്പോ ഫുള്ള് സ്പെഷ്യലാളാണ്.
ഉം. ഇന്റെ മോന് പിന്നെ കറി വാങ്ങൂല കറിയോൻ ആദ്യേ ഇഷ്ടല്ലേ വീട്ടന്നേ കഴിക്കൂല ഒരുകറിം. ആഹ ചോറ് വാങ്ങീട്ട് ഇങ്ങനെ കൂട്ടാനന്തതുണ്ടോ വാങ്ങു തൈര് ഓന് മാത്രം വാങ്ങും അല്ലെങ്കില് ഉപേരി മാത്രം വാങ്ങും.
ആ ആ ഇവിടെക്കെന്നലെ സ്കൂളിൽ മന്തിം മന്തിയാനു.
ആഹ്.
കാരണം ഫുട്ബോളിന്റെതായതുകൊണ്ട് ഇന്നലെ
ആഹ് ഏഹ് ഇവ്ടെ കയ്ഞ്ഞാഴ്ച്ച കയ്ഞ്ഞു ഫുഡ് ബോളിന്റെത്.
ഏഹ് ഓരോ ആയ്ച്ചേലോരോ.
ആഹ്
അയ്ന്റെ ബ്രസീലിന്റെ വക ചിക്കനും എന്താ അർജന്റീൻ്റെ വക മന്തീന്നൊക്കെ പറഞ്ഞ്ങ്ങാണ്ട്ണ്ടായിന്നു ഗ്രൂപ്പിലൊക്കെ പോസ്റ്ററടിച്ച് ച്ചീനു
ഏ ഇവിടെ അർജന്റീന ജയ്ച്ച് ടീമ്
ഏ ഇവിടെ കുട്ടിയാക്കും നേരം അങ്ങനക്കാമ്പോ കുട്ടിയാക്കും പോവാൻ കമ്പാണ് ജോ ഉസ്കൂൾക്കൊക്കെ
ഉം ഇപ്പെന്നും പരിപാടികളന്നല്ലേ ഇന്ന്പ്പോ വായനാ ദിനം ആയതൊണ്ട് എന്തൊക്കേണ്ട്
ഇന്നിപ്പ കിരീടണ്ടാക്കണം ആ ആ കിരീടണ്ടാക്കി കൊടുക്കാനും പിന്നെ അതേമാര്ക്ക് ബേഡ്ജ്ണ്ടാക്കാനും
ഉം
പണി അതൊക്കെ ഞമ്മളാണ് ഏറ്റെടുക്കേണ്ടത് അമ്മ ഒല്ക്ക് പറഞ്ഞാ മതി ഒക്കെ നമ്മള് ചെയ്തെട്ക്കൊണ്ടേ കൊടുത്തയക്കണം
ആഹ് അതാന്നെ എന്നും ഓരോ വർക്ക്ണ്ടാവും വരക്കാനും വെ ട്ടാനും കുത്താനൊക്കേയിട്ട്ങ്ങനെ
നേ എന്നും ഇല്ലാ അപ്പൊ എന്തെങ്കിലും ഏയിട്ട് വരും അല്ലെങ്കിൽ എയ്താന്ണ്ടാവു അല്ലെങ്കിൽ ഇങ്ങനത്തൊരോന്ന് ഇണ്ടാക്കാണ്ടാവോ ഓരോ പാടത്തിലെ ഏതാണോ അതിനെ പറ്റിയിട്ട് ഓരോന്ന്ണ്ടാക്കാന്
ഉം എന്താണ് പണ്ടത്തെ പോലെന്നാ പണ്ടൊക്കെ പോരെത്തിയ ബുക്കട് അടച്ചെക്കാ പിറ്റേന്നു സ്കൂള് എത്തിറ്റേപ്പോ തുറക്കും
അതാണ് ഇനിപ്പൊ ഓല് വീട്ട്ക്ക് വന്ന് കയിഞ്ഞാല് ഞമ്മ ക്കും പണിയാണ് ഓലെ ബുക്കക്കെണ്ടാക്കി കൊടുക്കാന് പിന്നെ ഓലൊപ്പം ഇരുന്നിട്ടില്ലെങ്കി നടക്കൂല
ആഹ് ഒരു രണ്ടാം ക്ലാസ് വെരൊക്കെ എന്തായാലും ഓലെ കൂടെ ഇരുന്നൊടു ക്കണം ഒന്നട് റെയിലിമ്മെ കേറി ക
ആഹ് ട്രാക്ക് കേറി കഴിഞ്ഞാ പിന്നെ ഓല് ആ ട്രാക്കിലങ്ങനെ പൊയ്ക്കോളും അതുവരെ നമ്മള് റിസ്കി ത്തിറ്ക്കെന്നെ വേണം
ഉം അതന്നെ ചെറുതൊക്കതാ പിന്നെ നാല് വയസന്നായിട്ടില്ല ഓഗസ്റ്റ് ഇരുപത്തഞ്ചരണം ഓക്ക്‌ നാല് വയസാന് ഓളെ ഇഷ്ടം കൊണ്ട് ചേർത്തിയതാ നേഴ്സറീക്ക് ന്നിട്ട് ഇവിടുന്ന് എഴുതാനും ഹോംവർക്കൊക്കെ ടീച്ചറ് ഗ്രൂപ്പില്ടും ന്ന്ട്ട് എഴുതാൻ പറഞ്ഞാല് ഞാൻ സെറിയെത്തീട്ടെഴുതൂള്ളു പറയാ
ആഹ് ആഹ്
പിന്നെ ഞാന് അങ്ങനെ നിർബന്ധിക്കൊന്നില്ല കാരണം ചെറിയ പ്രായല്ലേ ഇനിപ്പോ നമ്മള്
അംഗന വാടിക്കാണൊ പോണെ സ്കൂൾ എൽ കെ ജിക്കോ കെ ജില് ആ നന്നായിട്ട് എയ്താൻ പറയാം മടിയാക്കാരം ലെ എഴുതുമ്പോ
ആഹ് എഴുതണൊന്നും ഇഷ്ടല്ല ഞാൻ നേഴ്‌സറിന്ന് എവിടെ നേഴ്സറീന്ന് എഴുതലുണ്ട് മിസ്സുമാരെ മുന്നിന്ന് എഴുതണു പിന്നെ സ്റ്റാറ് കിട്ടണു ശരിയൊക്കെട്ട് വരുണ്ടേ ഞമ്മളെ ഇവ്ടുന്ന് എയ്താൻ പറഞ്ഞാല് ഞാൻ നേഴ്സറീന്നാ പഠിക്കോള്ളു പറയും ആഹ് പഠിക്കൂലാറിയും ആ പിന്നെ ഇങ്ങള് ആ ഞാനങ്ങനെ നിർബന്ധിക്കൊന്നില്ല അതുകൊണ്ട് ഇപ്പ ചെറിയ പ്രായല്ലേ പിന്നെ വീട്ടിന്നുങ്ങനെ ഇതാക്കുമ്പോ ഓൽക്ക്ത് വേണ്ടാച്ചിട്ടേ പഠിക്കണ പഠിച്ചോട്ടെ
ആ പിന്നെ ഒരു വല്ലാതൊന്നും പെട്ടന്ന് ഒന്നും പിടുത്തു പോവുലല്ലൊ ആക്കും പോലെ പഠഞ്ഞിട്ടു ശേഷല്ലേ ഓരോന്ന് എടുക്കുള്ളൂ
പിന്നെ ഓല് എല്ലാ കുട്ടികളും ഇത് ചെയ്ത്ന്ന് ഉറപ്പുവരുത്തിയിട്ടേ അടുത്ത പോർഷൻ എടുക്കുള്ളൂ
ആഹ അതൊള്ളേ അങ്ങനെ ഒരുവിധം കുട്ടിയക്കു ഏ്യ അതാണ് നല്ലൊ നോക്കും പിന്നെ കുട്ടികക്കൊന്ന്ന്നെ അവിടുന്ന് പഠിച്ചുമ്പോ വേറെത്തെ എല്ലാ കൂട്ടത്തുകൂടി പഠിച് ച്ചുമ്പ വേറെത്തന്നെല്ലേ. അതാണ് അപ്പ പിന്നെ അങ്ങനെ ഓല് പഠിച്ചെ ചെയ്തോളും ഇവിടെ എത്തുമ്പളല്ലേ പ്പ ഞമ്മളെ ഞമ്മള് പൽപ്പിച്ചുമ്പോളാണ് ഓൽക്ക് പറ്റാത്തത്.
ആഹ് ഞമ് ഏഹ് പോ നമ്മള് പറഞ്ഞൊടുക്കണ രീതി ട്ടെല്ലേന് ഓല് പറഞ്ഞ് കൊടുക്ക അതാണ് ഓൽക്ക്.
ക്കാങ്ങ് പ്രഷറ് കേറും ആദ്യ
ആഹ് ഇവിടുത് എന്റെ മൻ ഏഹ് മൂത്തവല് രണ്ടാളും അങ്ങനെത്തന്നെ ഞാനങ്ങട്ട് പറഞ്ഞടുത്ത അതങ്ങനല്ല പറഞ് ഓള് ഇന്ന ഇങ്ങട്ട് പറഞ്ഞു തരും എന്നിട് ഇത് ഞാൻ മിസ്സിനോട് പറയല്ല അങ്ങ് മീറ്റിങ്ങിനൊക്കെ പോയാല് നിങ്ങള് ഓലോട് പറയണം വീട്ടിലെത് ത്തിട്ട് വായിക്കുമ്പോ നമ്മള് ചെയ്യ് ഇ ഇമ് പറയണ പോലെ കേക്കണണം ഏഹ് എൻ്റെ മിസ് അങ്ങനെ അല്ലാ പറഞ്ഞന്ന്ണ്ട് പിന്നെ ഞമ്മള് പറഞ്ഞത് ഒന്നും അല്ല റിം ക്ക്‌ ഞാന് ഏഹ് ഓൽക്ക്‌ ഓലെ മിസ് പറയണത് മാത്രേ കേക്കുള്ളൂ ഇഞ്ഞിപ്പ അതിനപ്പുറത്തേക്ക്‌ ഞമ്മളെങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടും കാര്യല്ല.
കാര്യല്ല.
ഉം
ഹോംവർക്കാളക്കെ എങ്ങനെ ചെയ്യുവോ?
ആഹ് വല്യോന് ഇപ്പം ഹൈസ്കൂളില് എത്തിയവരെ കൊറച്ചൊക്കെ അവിടെ ക്ലാസ് സില് ഒഴിവുള്ളപ്പം അവിടെ ഇരുന്ന് എന്നെന്നും ചെയ്യുന്നാണ് ഇപ്പ ഇന്നലെക്കെ അവിടെ വന്നിര് എന്നാണ്ടെന്താ ഹിന്ദിയില് നൂറ് വരെ എഴുതി വരാൻ പറഞ്ഞ്ണ്ട് പറഞ്ഞ് ഇവിടെ ഇരുന്ന് എയ്തണ്ണ്ട്. അങ്ങനെക്കെ വർക്ക് ചെയ്യണ്ട് മറ്റ് ഒന്നാം ക്ലാസ്ള്ളാവനും അങ്ങനെ തന്നെ ഓന് പിന്നെ ആഹ് ആധ്യേ അങ്ങന തന്നെ ഓന് ഇഷ്ട ഉള്ള ഓനെയ്തിക്കോളും. ഹേത്ണ്ടോന്ന് നമ്മള് ചോദിച്ചാ മതി ബുക്കൊക്കെടുത്ത് വെച്ച് ഓനന്നെ അങ്ങോട്ട് ഇരുന്നോളും
ഏഹ് കെഹെ ഇവിടെണ്ട ഒരാ ചെറിയവന് വല്യോളുഓളു ഓള്തങ്ങനെ എയ്തും പഠിച്ചു ചെയ്യും. ഓനോട് അങ്ങനെ എയ്താൻ പറയുമ്പോക്ക് ഓൻകൊറ ക്കം വരിയക്കണം അപ്പ ക്കൊറക്കം വിരിയാ വെശക്കാ ചോറ്രുവോ പയ്ച്ചിട്ട് പാടില്ല പള്ളേല് ഒന്നുംല്ല മ്മെച്ചി പറയും.
ക്ഷണങ്ങള്
അതാണ്ഹെ വെറൂം മടിയാണ് എയ്താന് എന്നിട്ട് എയ്തുമ്പ ഞാൻ ഒരുസെ സ് സ്ലൈഡില് സ്ലേയ്റ്റില് ഒരു ഭാഗത്ത് എഴുതി കഴിഞ് മയ്ക്കുമ്പോക്ക ഉമ്മായിച്ചില്ലേ ഇഞ്ഞി ഞാൻ എഴുതുലാട്ടോ പറയും. ആഹ് അതാണ് ഭയങ്കര മടിയാണ് എയ്താന്ന് പറയണത്. എന്നാ ഫോണ് കിട്ടിയ കൊയപ്പില്ല ഫോണ്ക്ക അത്ര കണ്ടാലോ ഓല്ക്ക് കൊറക്കോ ക്ഷീണോ കൊയക്കോന്നുല്ല.
പിന്നെ പന്ത്രണ്ട് മണിവരെ വാങ്ങിയില്ലെങ്കിലും ഓര് ഉറങ്ങൂല.
ഓന് ഒറങ്ങുല മറ്റേത് നമ്മള് എന്താ ഫോണ് ഇതാക്കി കഴിഞ്ഞാ പി ഫോണില്ല ഓലെ കയ്യിൽ ഇല്ല എന്നാ ഓൽക്ക് ഭയങ്കര ഒറക്ക് ക്ക ഷീണാണ് പയ്ച് പഠിച്ചണ കാര്യത്തില് അല്ലെങ്കി
ഒമ്പതരായ പിന്നെ വാപ്പ ഫോണോ ടീവിയോ ഒന്നുല്ല ഒക്കെ എടുത്തുപ്പിച്ച് കിടപ്പിക്കും.
ആഹ് എല്ലാരും നിങ്ങളൊക്കെ കടക്
ഉം ആക് ഒക്കെ പോവാനുള്ളതല്ലേ ഒക്കെ നടക്കും ആഹ് ഞാനൊക്കെ മാക്സിമം പത്ത്മണി ആഹ് അതിലക്
ആഹ് ആഹ് എന്നാലും അങ്ങെ സുഖാണ എത്തറ നേരത്ത കെടക്
ആഹ് അതാണ് നേ അഞ്ച് അഞ്ച് മണിയാവുമ്പോണീക് ക്വെ അപ്പൊ പിന്നെ നേരത്തെ കെടക്കണ്ടേ ആഹ് എന്റെ വല്യോന് ആറേകാലിന് മദ്രസ്സുക്ക് പോണം. അറര ആകുമ്പോത്തിന് പുതിയാപ്ലക്ക് പണിക്ക്പോണം ആഹ് അപ്പോത്തിന് ചായിം കടിയും അതിന്റെടെ അമ്മള നിസ്കാരോം ആഹ് ഓലെ കുളീം നിസ്കാരൊക്കെ കയ്യണ്ടേ അപ്പൊ നേര്ത്തെ കെ കെടക്കാന്നറിം നേർത്ത കെടന്നാ നേർത്തെ ന്നീച്ചോളും എന്ന് പറയും മ്മരി
ണേന് മുന്നെക്കാണെങ്കി അങ്ങനെ സുഖാണ് മറ്റത് ഓര് റോട്ടിലൊക്കെ പോയി കഴിഞ് വെയ്കി വെരുമ്പളാണ് ഇത്കെതിയേട് വര്യ അമ്മക്ക് അതാണ്
ഏഴാരാവുമ്പോതിന് ഭക്ഷണം കഴിക്കും
ഏഹ്
ഉം ഭഷണ കഴിച്ചഴിഞ്ഞിട്ട നിസ്കരിക്ക ഇശാഒക്കെ പിന്നെ നി സ്കരിച്ചിട്ട് ഒളൂ ഓടികൂടി കെടക്ക എന്നറിം ഭക്ഷണം നേർത്തെ കഴിക്കണം ഏഴ്മണി ആ മഅരിബ് സ്കാരം കഴിഞ്ഞാ മൂപ്പര് വെരും വന്നാ പിന്നെ വക്ഷണം ഇട് ട്ടാക്കണം പിന്നെ കഴിക്കൊന്നുല്ലഞ് മക്കള് എയ്തേ വായിക്കേ ഇഞ് ഒറങ്ങ്ണോൽക്ക് ഒറങ്ങൊക്കെ ചെയ്യാലോ
ആ ആ അവര് ചോറ് കഴിക്കണം ന്നറഞ്ഞ് നിക്കണ്ടല്ലോ റിം
ആഹ്
ഒരു സുഖാണ് ഒരു കണക്കിന് അതാ നല്ലതെയ് ഇന്നാ പിന്നെ ദഹിച്ചാനും സമയെടുത്തോളും
ആഹ് അതാണ് ശരിക്കും ഞമ്മള് ഭക്ഷണം കഴിച്ച ഉടനെ ഒറങ്ങരുത്
ഒറങ്ങാൻ പാടില്ലല്ലോ നാർത്തൊർ ഭക്ഷണം കഴിക്കണം